നമ്മള് നോർമൽ കോൾ ആകുമ്പോൾ നമ്മൽൾ കോള് വിളിച്ചിട്ട് സ്പീക്കറിൽ വെച്ചിട്ട് നമക്ക് ക്ക എന്തെലും ഒക്കെ ജോലി ചെയ്തൊണ്ടിരിക്ക ഇത് പക്ഷേ അത് പറ്റത്തില്ല ആ അല്ലെങ്കിൽ പിന്നെ ഹെഡ്സെറ്റ് എടുത്തോ അന്നേരം കൈ രണ്ടും ഒഴിവ് വരും ഞാന് ഇന്നലൊരബദ്ധം പറ്റി
എന്ത് തിരക്കില
അല്ല തിരക്കിലല്ല ഞാന് ഒരു ചുരിദാറിന്റ ത് അഴിക്ക വക്കന്നും പറഞ്ഞ് എടുത്ത് കയ്യിൽ കൊണ്ടുവന്ന വച്ചു നമ്മുക്ക് ഇങ്ങനെ വെക്കാലോ
ആ അതെ അതെ
ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാ ചുരിദാറ് തയിച്ചതാ സാധാരണ പതിനഞ്ച് ആ ഞാൻ എ എനിക്കൊക്കെ വെളിയിൽ അങ്ങനെ ഇല്ല യൂട്യൂബിലൊക്കെ നോക്കിട്ടെ എനിക്കു ക്കെ ഞാൻ ചുരിദാറിന്റെ ഒക്കെ തുണി എടുക്കുമ്പോം എനിക്ക് ടോപ്പ് അടിക്കും ബാക്കി മോൾക്ക് ടോപ്പ് ഫ്രോക്ക് കഴിക്കും
ഉം ഞാന് തൈക്കല് പഠിച്ചതും തയ്ക്കലും കടൽ പോയി തയ്ക്കൽ എല്ലാം ഉണ്ടായിനി ഇവിടെ വന്നതിന് ശേഷം തയ്ക്കലൊന്നൂല്ല മെഷീനൊക്കെ ഉണ്ട് അവൻ നമ്മക്ക് വേണ്ടതൊക്കെ ചെയ്യും
ചെയ്യൂലേ ഞാൻ പഠിച്ചതല്ല അങ്ങനെ പഠിച്ചിട്ടില്ല പോയി അല്ലാതെ കൊച്ചുമായക്ക് കൊഞ്ഞുമാക്ക് കൊ കൊച്ചുമ്മയ്ക്ക് തയലു ണ്ടായിരുന്നു പണ്ട് അങ്ങനെ കുഞ്ഞുമമ്മ തയ്ക്കുന്നതൊക്കെ നോക്കി നിന്നും മിഷീൻ ചവിട്ടിയും അങ്ങനെയൊക്കെ അന്നേ ചവിട്ടാനും എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ അങ്ങെനെ അറിയായിരുന്നു പിന്നെ പിന്നെ മിഷീനൊക്കെ- നമ്മടൊക്കെ ചുമ്മാ തയ്ക്കാനൊക്കെ തുടങ്ങി അങ്ങനൊക്കല്ലേ പിന്ന യൂട്യൂബൊക്കെോ ഫോണേക്കെ ഒക്കെകുമ്പോ പിന്ന യൂട്യൂ്ക്ക ആ
അതേ യൂട്യൂബില് പിന്നെ ആ നമ്മുടെ പ്രായം എത്രാച്ച അതങ്ങ് അടിച്ചു കൊടു പ്പാതിൻ്റെ ശരിക്കളവും തരും
ആ അ അങ്ങനെ പിന്നങ്ങനെ തയ്ക്കാൻ തുടങ്ങി പ്പൊ ഇന്നലെ ഇത് ഒരു സാരി വെട്ടി തയ്ച്ചതാ. സാധാരണ നമ്മള് പ്പവിടെ സാധാരണ നമ്മള് യോക്കിന് പതിനഞ്ച് എടുത്തിട്ട്
കേക്കാണ്ട് കേക്കാണ്ട്
ആ സാധാരണ നമ്മള് യോക്കിന് പതിനഞ്ച് എടുത്തിട്ട് പിന്നതിന്റെ ബാലൻസ് ആണല്ലോ താഴോട്ടെറക്കത്തിനെടുക്കുന്നേ
ആ
അപ്പം നാപ്പത്തഞ്ച് ഇറക്കം മൊത്തത്തി വേണം ഇന്നലെ ഒരു അവദ്ധം പറ്റി നാപ്പത്തഞ്ചിനെടുക്കാനൊള്ളതിനേ പതിനഞ്ച്
ഇതോ
അ അല്ല പതിനഞ്ച് മേളിത്തേ കഴിച്ചിട്ട് പിന്നെ മുപ്പത് മതിയല്ലോ താഴോട്ട്
അതെ അതെ
രണ്ടിഞ്ച് എക്സ്ട്രാ ഇടണം സൈഡ് ഒ ഒന്ന് ഇതേ മടക്കി തയിക്കപ ഞാൻ തയിച്ചാർത്തില്ല അത് അന്നേരൊന്ന് അറിയുന്നില്ല എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടിട്ടു നോക്കിയപ്പോ ഫുളളിറളളിറക്കം അങ്ങ് കാലിന്റെ കണ്ണ വരെ കിടപ്പുണ്ട്.
അപ്പൊ അര ഭാഗത്തുന്ന് അങ്ങോട്ടാണ് നാപ്പത്തഞ്ച് എടു
നാപ്പത്തഞ്ച് എടുത്തില്ല ഈ പതിനഞ്ചവയ മുപ്പതെടുക്കാനുള്ള മുപ്പത്തഞ്ച് എടുത്തു മാറി മാറിപ്പോയി തെറ്റിപ്പോയി മുപ്പ ത്തഞ്ചു എടുത്തു ഒന്നര ഇഞ്ച് അങ്ങനെ മുപ്പത്താറര ഇഞ്ച്ട്ടോ അഡീഷ്ണലെടുത്തത് എന്താ പറ്റി എന്താ പിന്നെ ആലോചിച്ചപ്പളാ മനസ്സിലാ. പിന്നെ ഞാൻ വെച്ച് ആ യോക്കിന്റെവിടെ വെച്ച് അഴിച്ചെടുത്തിട്ട് മോളിന്നൊരു ആവശ്യത്തിനുള്ളത് വെട്ടി മാറ്റി
ഉം അടിലുവർക്കില്ലെങ്കി പിന്നെ അടി വെട്ടിയിട്ടങ്ങ് മടക്കി അടിക്കുക വർക്കുണ്ടെങ്കിൽ പിന്നെ അരേല് ആ
അടിലുവെട്ടണ്ടാ അടില് വെട്ടുമ്പോ ആ വണ്ണം ആ വട്ടം കുറയും മു മുകളിന്നാവുമ്പോ ആ ഒരു നാലഞ്ചങ്ങ് കൊറച്ചോണ്ട് തയ്ക്കാന്നു വിചാരിച്ചങ്ങനഴി പറഞ്ഞെടുത്ത് കൊണ്ടുവെച്ച് അങ്ങനെ ആ കാര്യം പറഞ്ഞു
ആ ആഹ്
ഒര അബദ്ധം പറ്റി ഇനിയടുത്ത പണിയ സാരി വെട്ടി തയ്ച്ചതാ
ആ
സാരി എടുത്തോണ്ടുവന്നു വെച്ചിരുന്നു മീഷോയില് നോക്കിയപ്പോ ഒരു ദിവസം നോക്കിയപ്പോ നല്ല ക്രേപ്പിന്റെ മെറ്റീരിലിത് ആ അവര് കൊടുത്തേക്കുന്നത് നമുക്ക് ഉടുപ്പ് തയ്ക്കാന്നുള്ള രീതിക്കുതന്ന നല്ല മെറ്റീരിയലു. അഞ്ച് മീറ്ററിരുന്നൂറ് രൂപ.
ആ നല്ല ലാഭമുണ്ട് മീഷോയില് നല്ല ലാഭമുണ്ട്.
നല്ല ലാഭമുണ്ട് ഞാൻ അങ്ങനെ സാധാ തുണിയടുക്കുന്നത നല്ല ലാഭം നല്ല ലാഭം സാധാരണ എടുക്കുന്നതും അങ്ങനെ തന്നാ സാധാ മെറ്റീരിയലും ക്രേപ്പിന്റെ മെറ്റീരിയല് അങ്ങന എടുക്ക അഞ്ച് മീറ്റർ ഇരുന്നീറ്റി പത്തുരുപ ഇരുന്നൂറ്റിമുപ്പതു രൂപകൊക്കെ അഞ്ചുമീറ്ററു കിട്ടും അ എനിക്കും മൂന്ന് മീറ്ററെടുക്കാ രണ്ട് മീറ്റർള്ള മോക്കും ഫ്രോക്കയിക്ക അധികോവരും അങ്ങനചെയ്യുന്നെ അങ്ങന താന് എന്നെപിന്നെ ഒരു കടേല്. ഇങ്ങനെ ഒരോസം മോക്ക് യൂണിഫോമിന്റെ തയ്ക്കാൻ പോയിനു. ഓരോ കാര്യങ്ങള്. ക്കെ പറഞ്ഞ അവ്ടെ വെട്ടുതുണി ഒക്കെ ഇരിക്കുന്നാണ്ടപ്പ ഞങ്ങള്ചോയ്ച്ചു. ചവിട്ടിക്കെതയ്കാലൊമ്മക്ക്.
അതെ അതെ ആ പഷെ അതൊക്കെ നൊകി എന്താപറയാ പണിനല്ലും. ഉട് ഭംഗി കാണാ നല്ലരസ. അടിച്ചഴിഞ്ഞാ നല്ല നുള്ളാരപ്പണികളാണ്. അതൊക്കെ
അതെ യൂട്യൂബിനോക്കിയാമതി ഏത് മോഡ ല്ല് വേണേലും കിട്ടും തുണിമാത്രം മതി നമ്മക്ക്‌ നല്ലമൊടഞാല്. ചവിട്ടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നെ. ഈ ഷാളൊക്കെകീറിട്ട്. വള്ളി നീളത്തിലാക്കിയിട്ട് ഇതാക്കിട്കുലെ കോർതൊക്കെ. തന്നെയാണ് ചവിട്ടിയൊക്കെ ണ്ടാക്കുന്നെ. നമ്മള് വാങ്ങുന്നണക്കത്തെ
എ
കേട് വന്ന് ഒള്ളുന്നാലും നമ്മടെ ആവശ്യത്തിനമ്മ
അതിനൊക്കെ നമ്മള് ഒഴിഞ്ഞിരിക്കണ ഒരു ടൈമിലൊക്കെ?
പറ്റത്തോള്ളു അങ്ങനെ അങ്ങനെ അങ്ങനന്നെ ആ കടയില്. തയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോ? ഉം ഇതുപോലെ എനിക്കൊക്കെ തയ്ക്കും അങ്ങനെ പറന്ന എന്നെ വിളി ച്ചതാ അവ്‌ടെ തയ്ക്കാന് അടെ ഒത്തിരി തയ്യലുണ്ട്. അപ്പൊ അവര് വെട്ടിത്തരും.
ശരിയാ അങ്ങനെ ആ അങ്ങന്നെ ഞാപോയിര്ന്നേ. വെട്ടിത്തരും. നമ്മള് തയ്ചൊട്ത്താമതി. അയിന്റെ എല്ലാം ശരി ശരിയാക്കി ശരിക്ക് ച്ചെൽപ്പൊ അളവൊക്കെ വര
എല്ലാവരും വെട്ടി പറഞ്തരും അടിച്ചാമാത്രമതി. ഞ ആളില്ല പക്ഷേ പോവാപറ്റീല്ല. ഇബടെ ഞ ഇ പറഞ്ഞില്ലേ ഞങ്ങള് മൂന്ന്പരെഒള്ളു. വേറെ ആരുഇല്ല അപ്പ മോള് സ്കൂളിന്ന് മൂന്ന്മണിയാവുമ്പം വരും. വൈകിട്ട്ത്തെ കാര്യോ പ്രശ്നം. രാവിലെ കുഴപ്പല്ല ഓള് ഒമ്പത് മണിയാമ്പ പോവുമ്പോ ആ കൊഴപ്പല്ല. ക്ഷെ മൂന്ന് മണിയാവുമ്പയ്ത്തിന് വരുമ്പോ അവളെ നോക്കാനോ വന്നിട്ട് ഒന്ന് കൊടുക്കാനോ ഇട്ക്കാനോ പള്ളിയിലൊക്കെ പറഞ്ഞു വിടആളില്ല. ഇക്കായും വരുമ്പം നാലരയാവു അഞ്ച് മണിയാവും വരുമ്പം.
ആ ആ
തൊണ്ടുള്ള അതോണ്ട് നല്ലെയായിരുന്നു. കരണം നമുക്ക് വെട്ടണ്ടല്ലൊ? വെട്ടുന്നയിലാണല്ലൊ നമു എപ്പഴും മിസ്റ്റേക്ക് വരുന്നെ ക്ഷെ അവര് വെട്ടിതരുന്നത്. മ്മക്ക് തയ്ചൊടുത്ത പറഞ് വരെ ഭയങ്കരവെഷമായി
നല്ല വെറുതെ ഇരിക്കുമ്പൊനല്ലതാണ്. അ പിന്നഷെ ഈ പിന്നെ ഉച്ചവരെ ഉള്ളരാന്തൊക്കെ തരാണെങ്കില് ഇന്നെ കൊഴപ്പല്ല. അതല്ല തൊട്ടഅടുത്താണെകി ങ്കില്ണ്ടല്ലോ?
അഹ് ഇ ഇ ദൂരയുവാ ആ ആ ഇച്ചിരി ദൂരയാ. പഷെ ഇക്ക ജോലിക്ക് പോവ്ന്ന സലവൊ സൈഡ് ആ സൈഡികൂടെ പോവുന്നത്.
അല്ല ന്ന അങ്ങനെ പരിചയക്കാരൊക്കെ ആണെങ്കിലേ നമുക്ക് വെട്ടി തന്നിട്ട്. നമ്മള് വീട്ടില്തയ്ച്ചിട്ട് കൊടുത്ത് വിടാം.
പഷെ അത് നല്ലോണം തയ്യൽക്കാരെ കൊണ്ടെ അങ്ങനെ പറ്റത്തൊള്ളൂ.
ആ ശരിഅ
പ്പ എന്തെലുംവന്നാല് അവരഅട്ത്ത്നിന്ന് പറഞ്ഞരുല്ലൊ ഇങ്ങനെ വെക്കണ്ടേ ഇങ്ങന തൈകണ്ടേ അങ്ങനെ പറയുമ്പയേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊഴപ്പല്ല. വെട്ടിവാങ്ങിക്കൊണ്ടന്ന് വീട്ടികൊണ്ടയ്ച്ച്.
ആ ശരി ഇങ്ങനെ ആൾക്കാരഅങ്ങനെക്കെ കാശ്ണ്ടാക്കണ്ട്. ഈ തയ് ഈ നൈ റ്റി തുണിയൊക്കെ കൊട്ന്നിട്ട് ഒക്കെ ക ആ അങ്ങനെക്കെ ഉണ്ടാക്ണ്ട്. നമ്മള്
ഇറ്റിഡയ്സ് ബിസിനസ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അല്ലാതേം ചെയ്യുന്നുണ്ട് നൈറ്റി എട്തോണ്ടവന്ന്. എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടില് രണ്ടു പെണ്ണ്മക്കളാണ് അടുക്ക തക്കണ്ട് അതും ണ്ട് ഏത് രീതിക്ക് പറ്റുവോ അതെല്ലാം നോക്കുന്നുണ്ട്പ്പോ എല്ലാരും
ഇങ്ങനെ വീട്ടിലിരുന്ന്. എന്തെങ്കിലും ഇത് അപ്പോ ഈ ഡ്രസ്സ് എന്തെങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ട്. ആരെങ്കിലും ചോയ്ച് വാങ്ങും അപ്പ അതില് നമ്മൾ എന്തെങ്കിലും ഒരു കാശ് കൂട്ടിയിടണം. നമ്മുക്കുള്ളത്. അവരിട്ട കാഷിന്റെ കൂട്ടി നമുക്ക് എന്തെങ്കിലും ഒരു അമ്പതോ നൂറോ ഒക്കെ നമ്മള് കൂട്ടണം
കൂട്ടിട്ടാ
അപ്പൊ അത് നമ്മക്ക് കിട്ടും അങ്ങനെ പക്ഷെ എനിക്ക്‌ അങ്ങനെയൊന്നും കിട്ടൂല
അത് മാത്രമല്ല നമ്മള കൊണ്ട് പറ്റും
ആതന്നെ പിന്നെ അത് ഈ ഞാനീ വാട്സആപ്പിൽ മാത്രമേ ഇടുള്ളൂ അവരും പറിം ഫേസ്ബുക്ക്‌ ബുക്കിലും ഇൻസ്റ്റഗ്രാിമിലൊക്കെടാന് അതൊന്നും ഞാൻ പോയിടൂല
പറ്റത്തില്ല നമ്മളെ കൊണ്ട് ഒരുപാട് പേർക്ക് പ്പള് അങ്ങനെ വരുന്നുണ്ട് സ്റ്റാറ്റസ് വർക്ക് ആളെ പിടിച്ചു കൊടുക്കുക
അതെന്ന
ലത് നമ്മളെ കൊണ്ടൊന്നും പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും ഒരുപാട് വർക്കുകളല്ലാതെ വേറേം നല്ല രീതി ചെയ്യുന്നവരുണ്ട് ഞാനും ഒരുപാട് വർക്കുകൾ വേറേം ചെയ്യുന്നുണ്ട്
നമ്മൾ മെന്ക്കടണം എന്നക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കയ്ച്ചിലാവ പക്ഷെ അതിനാണ് കഴിയാത്തത് മെനക്കടാന്
മെനക്കെട്ന്ന് മാത്രല്ല എന് എന്റെ കാര്യം പറയുവാന്നെ എനിക്കിങ്ങനെ അധികം ആരുവായിട്ടേ ഇപ്പൊ നമ്മള് ഇച്ചരി സംസാരം ഒരുപാട് അങ്ങനെ ആരുആയിയിട്ട് അത്ര ഒരുരിതില്ലാതോണ്ടേയ് പറ്റത്തില്ല അതിനും വേണം ഒരു കഴിവ്
അതന്നെ ആഹ അതാണ് എനിക്കൂല്ലാത്തെ നമ്മൾ നമുക്ക് പുറത്തിറങ്ങിയാല് നന്നായിട്ട് സംസാരിക്കാനും ഇതിനും നമുക്ക് നമ്മക്ക് നമ്മള് പറയും നമ്മളെന്തായാലുംവയ്യ എനിക്ക് സ്വയം തോന്നും ഇവ ഇവര് അത് അത്യാവശ്യം പഠി ഒരു പഠിപ്പ്ള്ള ളാണ് ന്നെ കല്യാണം കഴിച്ച ആള് അപ്പൊ ഞാനൊന്നും മുണ്ടായി എന്റെ കാര്യൊക്കെ അവരാ പറയാൻ പറയും ഞാൻ എന്തേലും പറഞ് പോയാ പിന്നെ ഒരു നാടും അത്തിരി ട്ടിട്ടാവുമ്പോ ഒരു ഭാഷക്കും ഒരി തുണ്ടാവും അപ്പൊ ആഹ അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നു പറഞ്ഞ മനസ്സിലാവില്ലേക്കും
ആ അതെ ഉണ്ടാവും പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതും ഇല്ലല്ലോ അങ്ങനെ ആരുമായിട്ടും ചിലരു പക്ഷേ അങ്ങനെല്ല സംസാരിച്ച്
അതന്നെ ആ അവർക്ക് എവിടെയും കേ കേറി ചെല്ലാനുള്ള ഒരു ധൈരൂണ്ടാവും നമുക്കും അതില്ലാത്തോര് സംസാരിക്കാനാണ് മെയ്
മൈനായിട് വേണ്ടുന്നത് അതന്നെ പണ്ടുള്ളോർ പറയല്ലേ വായിലെ നാവുണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയും കഴിഞ്ഞു പോവാന്ന് പറയുന്നത് പോലെ പക്ഷെ നമ്മക്ക് പറ്റ പറ്റത്തില്ല
അതിന് കഴിയില്ലെങ്കി പിന്നെ നമ്മുക്ക് ഒന്ന് എല്ലാതിനും മടിയാവും
ആ അതെ നമ്മള് സ്വയം നമ്മളി നമ്മള് സ്വയം അങ്ങ് ഒതുങ്ങും ആ വീട്ടിലോട്ട പുറത്തോട്ടുള്ള ആരുമായിട്ടുള്ള ഒരിതുല്ലാതെ അങ്ങനെ തന്നെയാ എനിക്ക അങ്ങനെ തന്നെയ പിന്നെ ഇപ്പോഴൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെ ആരാടെെങ്കിലും ഒക്കെ മിണ്ടുന്നത നേരത്തെ ഇത്രയും പോലും ഇല്ലായിരുന്നു ഇപ്പോഴൊക്കെ പിന്നെ ടെങ്കിലൊക്കെ മിണ്ടേം സംസാരിക്കെ ക്കെ ചെയ്യുന്നതും കൊറെ പേരുണ്ട് ഇതുപോലെ ഇപ്പോം അങ്ങനെയൊക്കെ വിളക്കയൊക്കെ ചെയ്യുന്നത് പിന്നെ കത്തി വെച്ച് കത്തി വെച്ച് ബോറടിച്ചോ നോക്ക്‌ന്നോ നോ ക്കുന്നുണ്ട് ബോറടിച്ചോ
ഇല്ലില്ല
ഉം
എന്റെ ഫോൺ വിളിയില് കുഞ്ഞിന് ഉറക്കോം കുറച്ച് കിട്ടി
അതെ ഉം കുഞ്ഞിന്റെ പേരെന്താടാ മോനൂന്റെ ല്ലേ ആ ശെരിയെടാ ശെരി